ഹലോ
അല്ല. കേക്കുണ്ടോ സൗണ്ട് കുറവാലോ. ആ സുഖനെയാണ്.
അപ്പൊ എന്താ പരിപാടിപ്പോയി വെള്ള എന്താ വ്യാഴാ ചേട്ട് പ്പ ന്താ പരിപാടി.
പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല ഇവിടെങ്ങനെ ഒരു ഇന്റേൺഷിപ്പിന് വന്നിട്ട്. അവിടെ ഇങ്ങനെ ഇരിക്കരുന്നു. അപ്പോ ഞാൻ ഇങ്ങനെ ആലോച്ചാണ്. പുറത്ത് ഇങ്ങനെ നോക്കിയപ്പോ ഈ പ്രകൃതി സൗന്ദര്യനെ കുറിച്ച് ഇങ്ങനെ അലോച്ചാണ്. എന്ത് ഭംഗിയല്ലേ കാണാന്. എന്ത അതിനെ കുറിച്ചിട്ട് പറയാനുള്ളേ.
തീർച്ചയായും. കാരണം നമുക്കറിയാം? പ്രകൃതി എന്ന് പറയുന്നത്. ദൈവത്തി ദൈവത്തിൻ്റെ നമുക്ക് ഏറ്റവും നല്ലൊരു വിലപ്പെട്ടൊരു സമ്മാനമാണ്. അപ്പം പ്രകൃതി നമ്മളോട് ഒരു അമ്മയെ പോലെയാണ് കാരണം. ഈ പ്രകൃതി നമുക്ക് ഒരു ചിലപ്പോ ശോഷിപ്പിക്കുകയും. അതുപോലെ തന്നെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക്, നമുക്ക് എല്ലാ ഇതിന്റെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത്.. പ്രകൃതി നമുക്ക് നിറവേറ്റി തരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു അതുപോലെ പിന്നെ നമ്മൾ ജീവിക്കുന്ന ഭൂമി. നമ്മൾ കുടിക്കുന്ന വെള്ളം, തന്നെ നമ്മള് കയിക്കുന്ന ഭക്ഷണം. എന്നിവയെല്ലാം എല്ലാം പ്രകൃതിയിൽ നിന്നും തന്നെ നമുക്ക് വരുന്നത്, നമുക്കറിയാം ഭൂമിക്ക് പ്രകൃതിയെ മാത്രമേ സമ്മമായി നൽകിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജീവൻ സാധ്യമാകുന്നുണ്ട്. ഏതൊരു മേഖല ടുത്ത് നോ യാണ് നമുക്കറിയാം, പ്രകൃതി എന്ന് പറയുന്നത്. അതി മരണം വരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു പ്രകൃതി പ്രകൃതി എന്ന് പറയുന്നത്. ഭു അതുപോലെ തന്നെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന. ഭൂമി എന്ന് പറ അവനെ മേലേ കാണാപ്പെട്ട ണ് കനം നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഇല്ലെങ്കിൽ അവന് ഒന്നുമല്ല. കാരണം നമുക്ക് ഇത്തിരി മണ്ണ് പോലും മരിച്ചാല് മണ്ണും പോലും. അവന് വേണമെങ്കിൽ അവന് സ്വന്തമായി ഒരു ഭൂമി നൽകേണ്ടതാണ്. പത്ര മാത്രേ പ്രകൃതി വലിയൊരു സംഭ ഒരു അടിസ്ഥാനഘടമാണ് ഭൂമി എന്ന് പറയുന്നത് എന്താണ് തി നിങ്ങക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം.
ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുകയാണെങ്കില് പ്രകൃതി എന്ന് പറയുന്നത്. നമ്മുടെ ഇദ് നമുക്ക് ദൈവം തന്നെ ഏറ്റവും നല്ല ഒരു ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ് പ്രകൃതിയാണ് മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാനമാണ് പ്രകൃതി. പ്രകൃതിയില്ലെങ്കിൽ ഒരു മനുഷ്യന് ഈ ലോകത്ത് ഈ ഭൂമിയിൽ ജയിക്കാൻ പറ്റോ പറ്റുമോ എന്ന് പോലും നമ്മൾ ചിന്തിക്കണം. പറ്റില്ല എന്ന് തന്നെയാണ് തിൻ്റെ ഉ ഭൂമി, ജലം, വായു, സസ്യങ്ങള്, മൃഗങ്ങള് മലനിരകള് കാടുകൾ എന്നിവയെല്ലാം. പ്രകൃതിയുടെ ഭാഗങ്ങളാണ്, ഇതു മാത്രമല്ല മറ്റ് അനേകം ജീവികളുണ്ട്, ഇവിടെ യൊക്കെ ചെറിയ ചെറിയ ജീവികളും, വലിയ വലിയ ജീവികളും ഇവയെല്ലാം തന്നെ നമ്മുടെ ഈ പ്രകൃതിയുടെ ഭാഗമാ ഇവയെല്ലാം പ്രകൃതിയുടെ ഭാഗമാകുമ്പോഴാണ്, നമുക്ക് ഇവിടെ ജീവിക്കാൻ, സാധിക്കുന്നത്. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവൻ നിലനിർത്താൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും പ്രകൃതി നൽകുന്നത്ത പ്രകൃതി നമ്മുടെ ജീവിതത്തെ മനോഹരവും സന്തോഷകരവും മാത്ര പച്ച പുതച്ച അമ്പരങ്ങൾ വയലുകളും പൂക്കളും പക്ഷികളും പ്രകൃതിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ശുദ്ധവാ വായുവും ശുദ് ശുദ്ധജലവും ആരോഗ്യകരമായ ജീവിതത്തിന് അനിവാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവയെല്ലാം നമുക്ക് ലഭിക്കുന്നതി പ്രകൃതിയിൽ നിന്നാണ് അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ചച്ച് നോക്കാം ഈ പ്രകൃതി ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ ലോകത്ത് ജീവിക്ക ക്കാൻ സാധിക്കില്ല നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും കിട്ടുന്ന പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് അറിയേണ്ടതാണ് പിന്നെ പ്രകൃതി പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്ത തിൽ പ്രധാന പങ്ക് വഹിക്കേണ്ട് മരങ്ങള് ഈ മരങ്ങള് നമ്മുടെ കാർബൺ ഡയോക്സൈഡുകളും വലിച്ചെടുത്തൊണ്ട് അത് ശുദ്ധീകരിച്ച് ഓക്സിജൻ ആക്കിട്ട് നമുക്ക് പുറം തള്ളി തും അതേപോലെ തന്നെ വനങ്ങള് മഴ ലഭിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും സഹായിക്കുന്നുണ്ട് ഈ മഴ ലഭിക്കാൻ ഈ മരങ്ങൾ ഒരുപാട് കാരണമാണ് അതുപോലെ തന്നെ ഈ മണ്ണലിപ്പ് ഏ മണ്ണൊലിപ്പ് തടയുന്നതിനന് നമുക്കറിയാം ഒരുപാട് ടെ പ്രദേശത്ത മണ്ണൊലിപ്പ് നടക്കുന്നുണ്ട് അവിടെയെല്ലാം ഈ വന മലിനീകരണം അതേപോലെ തന്നെ വനനശീകരണം എന്നുള്ള പ്രതി സന്ധികളൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളും കൂടിയാണ് എന്നാൽ ഇത് മനുഷ്യരുടെ അമിതമായ ഇടപെടൽ കാരണം പ്രകൃതി നശിച്ചു കൊണ്ടിരിക്കയാണം വനനശീകരണം പറഞ്ഞല്ലോ ഓണക്ഷീകരണം മലിനീകരണം കാലാവസ്ഥ വ്യതിയാനം കാലാവസ്ഥ വ്യതിയാനം ഉണ്ട മനുഷ്യര് തന്നെയാണ് ത പറയ തന്നെയാണ് ഈ പ്രകൃതിക്ക് ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതുമൂല്യം തന്നെ വെള്ളപ്പൊക്കം വരൾച്ച ഉരുൾ പൊട്ടൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങള്ല് നമ്മുടെഈ നമ്മുടെ ഈ കൊച്ചുകേ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടു നമ്മള് മുണ്ടക്കയിലും അതേപോലെ ഒരുപാട് സ്ഥലത്തും ഉരുൾപൊട്ടലും അതേപോലെ അത്പോലെ കേരളംമൊട്ടാകെ വെള്ളപ്പൊക്കം അതേപോലെ തന്നെ ഒരുപാട് ഇതിനൊക്കെ കാരണം എന്നുള്ളത് മനുഷ മന്ഷന്മാർ തന്നെയാണ് കാലാവസ്ഥ വ്യതിയാനം വനനിശീകരണം അതേപോലെ തന്നെ ശുചിത്വമില്ലായ്മ വ പ്രശ്നങ്ങളാണ് ഈ രോഗങ്ങൾക്കൊക്കെ കാരണം ശ് അതിനാൽ പ്രകൃ സംരക്ഷിക്കുക ഓരോ വ്യക്തിയുടെയും കടമയാണ് അതുപോലെ തന്നെ സംശയ പുതിയ പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക പിന്നെ തുടങ്ങിയ പ്രവർത്തനകങ്ങളിലൂടെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതെല്ലാം നമ്മൾ സ്കൂളിലൂടെ പഠിച്ചു വരുന്നുണ്ട് ഇനിയിപ്പോ ഇതിനെ കുറിച്ച് പറയയാണെങ്കില് മറ്റൊരു മേഖലയാണ് പ്രധാനപ്പെട്ട നേരിടുന്ന വെല്ലുവിളികൾ പിന്നെ മറ്റെന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് താങ്കൾക്ക്
തീർച്ചയായ നമ്മു ഇതന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ ബുദ്ധിശേഷി വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മികച്ച രീതിയിൽ നമുക്ക് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൂടുതൽ ശ്രദ്ധ കേന്ദ്ര്രീകരിക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോർ എന്ന് പറയുന്ന കൂടുതൽ സൃഷ്ടി വരും അതുപോലെ തന്നെ അ മരൂട് ആ തലച്ചോറ്നോട് ഭാവനാത്മകമാക്കുന്ന ഇത് സംഭവമാണ് ഒരു പ്രകൃതി എന്ന് പറയുന്നത് നമുക്കറിയാം പ്രകൃതിയിൽ സമയം ചില വഹിക്കുന്നത് ആരോഗ്യത്തിനും അതുപോലെ തന്നെ ദീർഘാശനും അതുപോലെ തന്നെ നമ്മുടെ ഒരു നല്ല രീതിയിൽ വ്യായാമം അതുപോലെ തന്നെതെല്ലാം നമുക്ക് ഈ പ്രകൃതിയുടെ നൽവാണെങ്കിൽ നമുക്ക് മ്മ മികച്ച ജീവിതം തന്നെ തെരഞ്ഞെടുക്കാൻ സാധിക്കും കാരണപ്പയും ഞമ്മക്കറിയാം പ്രകൃ ത് ന്ന് പറയുന്നത് വളരെ ശക്തവും അതുപോലെ തന്നെ ഒരു അതുല് കൃത്യമായ ഒരു സംഭവമാണ് ഈ പ്രകൃതി അമ്മക്ക്‌ തരുന്ന വിദ്യാഭ്യാസ രംഗത്തിൻ വിദ്യാഭ്യാസരംഗ കത്ത് നല്ലൊരു ഉറവിടമായി കണക്കാക്കുന്ന ഒന്നാണ് പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് മരങ്ങളിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ വിനയവും പർവ്വതങ്ങളിൽ നിന്ന് ദൃഢതയും ജീവിതത്തിലെ ഏ പല ഘട്ടങ്ങളിൽ നമുക്ക് പുഞ്ചിരിക്കാനുള്ള പൂക്കളിൽ നിന്നുമെല്ലാം ഈ പുഞ്ചിരിക്കാനെല്ലാം നമുക്ക് നൽകും പഠിക്കുന്നതെല്ലാം ഈ പ്രകൃതിയിൽ നിന്നാണ് നമുക്കറിയാം ഈ പ്ര പ്രകൃതിപരമായി ചില ചില സാദൃശ്യമായ സംഭവമാണ് നമ്മുളെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു മനുഷ്യരുടെ സം കരം എന്ന് പറയുന്ന മനുഷ്യര് അവരുടെ ജീവിതത്തില് മനുഷ്യർ അവരുടെ ജീവിതത്തില് അവരുടെ പ്രകൃതി നശിപ്പ് ച്ചും മരങ്ങൾ മുറിച്ചും കുന്നുകൾ ഇടിച്ച് താത്തിതല്ലാം പ്രതി നശിപ്പിപ്പിക്കുമ്പോൾ ഈ പ്രകൃതി നമുക്ക് തരുന്നത് അങ്ങനെ ഇതുപോലത്തെ ഭൂകമ്പങ്ങളു അതുപോലെ തന്നെ വെള്ളപ്പായച്ചില് പല രീതിയിലുള്ള അപകടങ്ങളെ നമളുടെ മേലടിച്ചമർത്തുന്നു അപ്പ അത്ര മാത്രം രീതിൽ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം നല്ല പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് പ്രകൃതി നല്ല രീതിയിൽ നമ്മളുടെ നമ്മൾക്ക് നമ്മൾക്ക് രീതിയിൽ തൃപ്തിപ്പെടണം തൃപ്തിപ്പെടമായി അവരോട് പ്രകൃതി നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇപ്പ നമുക്കറിയാം നമ്മുടെ വയനാടാണെങ്കിലും ഇപ്പൊ ഏതൊ നിങ്ങള് പറഞ്ഞ മാതിരി തന്നെ വയനാടാണെിലും ങ്കിലും എവിടെ സ്ഥലത്ത് ആയിപ്പമ്മ്ക്കറിയാം പല സൽത്തും ചുഴലിക്കാറ്റും അതുപോലെ തന്നെ പല സ്ഥലത്തും എന്താ അന്തരീക്ഷത്തിന്റെ മാറ്റം എല്ലാം നമുക്ക് കാണാൻ സാധിക്കുണ്ട് ഏത് നമ്മള് ദൈനംദിന പത്രതികൾ മറ്റു ചാനലെല്ലാം നമ്മൾ കാണുന്നതാണ് നമുക്ക് ആ വ്യവസ്ഥഎല്ലാം സ്വാഭാവികമായും സ്വാഭാവിക ഒരു ചക്രം വരെ നിയന്ത്രിക്കണത് ഈ പ്രകൃതിയാണ് ഇപ്പ നമുക്കറിയാം ആവാസ വ്യവസ്ഥയിലാണെങ്കിലും അത് അതുപോലെ തന്നെ നമ്മുടെ ജൈവം അല്ലെങ്കിൽ ജീവനുള്ള ഭാഗങ്ങൾ അതുപോലെ പല അജൈവ ഘട്ടങ്ങളെല്ലാം നിർജ്ജീവമായ ഭാഗങ്ങളെല്ലാം എന്നിവ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്
പാഠങ്ങളെ താപനില ആണെങ്കിലും അതുപോലെ തന്നെ ഈർപ്പവുംഎന്നിവയെല്ലാം അജീവ ഘട്ടങ്ങളിൽ ജ്വലിക്കുന്ന സംഭവം അപ്പൊ താങ്കൾക്ക് ഇതിനെ കുറിച്ച് വേറെ എതെങ്കിലും നല്ല രീതിയിൽ മുന്നേ പറയാനുണ്ടോ
ആ ഇതിനെ കുറിച്ച് പറ യേ ണെങ്കില് നമുക്ക് നിർത്താതെ പറയേണ്ടി വരും പ്രകൃതി പിന്നെ പറയാനുള്ളത് പ്രധാനമായിട്ടും പ്രകൃതി നേരത്തെ ച്ച് ഈ പ്രകൃതി മനുഷ്യ ജീവിതത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ മനുഷ്യജീവിതത്തെ എത്രത്തോളം ഉയർത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം
അത് ചിന്തിക്കാതെ നമുക്ക് ഒരിക്കലും പ്രകൃതിൽ താമസിക്കാൻ പറ്റൂല
ഉം പിന്നെ മറ്റെന്തൊക്കെയാണ് ഇതിനേ കുറിച്ച് പറയാനുള്ളത്?
തീർച്ചയായും നമുക്കറിയാം ഒരു ഒരു ആ എന്താ. ആവാസ വ്യവസ്ഥയുടെല്ലാം നമുക്ക് ഓരോ ഘട്ടങ്ങളിലും. നേരിട്ടും അല്ലാതെ മറ്റെല്ലാ ഘട്ടങ്ങളിൽ ഏ. മറ്റെല്ലാ ഘട്ടങ്ങളിലും നമുക്ക് ഈ പ്രകൃതി നമ്മളെ രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പ ആവാസ വ്യവസ്ഥയില് നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും അത് നമ്മുടെ എല്ലാ ആവശ്യ ൾക്കും നിറവേറ്റുന്നതിനാലും.
ൻ പറയാം അതേപോലെ ഒരുപാട് വെല്ലുവിളികളെ ഇത് നേരിടുന്നുണ്ട്. പ്രകൃതി മനുഷ്യജീവിതത്തിന്റെ അടിത്തറയാണ് എന്നാല് ഇന്ന് പ്രകൃതി നിരവധി ഇത്തരം . മനുഷ്യരുടെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങളാണ് ഇതിന് പ്രധാന കാരണം. വന നശീകരണമാണ് പ്രകതി നേടുന്ന ഒരു പ്രധാനം. ഇപ്പൊ പറഞ്ഞല്ലോ കാടുകൾ വെട്ടി നശിപ്പിക്കുന്നു. അതേപോലെ ജൈവ വൈവിധ്യം കുറയ്ക്കുന്നതിൽ വിജീവികളുടെ ആ ആവാസ വ്യവസ്ഥ. ഈ ആവാസ വ്യവസ്ഥ എന്ള്ളത് വളരെ പ്രധാന ഒരു സംഗതിയാണ് കാരണം മനുഷ്യന് ജീവിക്കണമെങ്കില് ആവാസ വ്യവസ്ഥ വേണം അവിടെ അതേപോലെ മറ്റ് ജീവികൾക്ക് അപ്പൊ പറവകൾക്ക്. അതേപോലെ മണ്ണില് എഴഞ് ജീവിക്കുന്ന ജീവികൾക്ക് അവക്കൊക്കെ ഒരു ആവാസ വ്യവസ്ഥ. അത്യാവശ്യമാണ് അതില്ലെങ്കിൽ അവർ ഒരിക്കലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂല അവര് അവരില്ലാതായിപോവും അവരുടെ ആ ഒര്. ഉ വർഗം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു അവസരം കാണാൻ പറ്റും. അതേപോലെ വായു ജലം. ഇവയെല്ലാം തന്നെ മലിനീകരണം നേരിട്ട് ണ്ടിരിക്കുകയാണ് ഇതെല്ലാം തന്നെ പ്രകൃതിക്ക് വളരെയധികം ഒരു ഭീഷണിയായിട്ട് മാറിയിട്ടുണ്ട്. പ്രധാന സംഗതി യാണ് ഫാക്ടറികളിൽ നിന്നും മറ്റ് വാഹനം പുകകള് ഇതെല്ലാം തന്നെ പ്രകൃതിയെ ദോഷകരമായി ബാധിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാല് അനന്തമായി പോകുന്ന ഒരു വിഷയമാണ്. മറ്റൊരു കോളിലുടെ സംസാരിച്ചാലെന്താ?
തീർച്ചയായും കാരണം നമുക്ക് അറിയാം ഇന്ന് വിശാലമായി സംസാരിക്കേണ്ട ഒന്ന് തന്നെയാണ് നമുക്ക് ഇനി അറിയാം പ്രകൃതി സംരക്ഷിക്കേണ്ടി സംരക്ഷിക് കേണ്ടി വന്നാല്. നമ്മുടെ ഭൂമിയിൽ ലഭ്യമാകുന്ന പല വിഭവങ്ങളും നമുക്ക് പരിമിതിയാണ് ഇതെല്ലാം അവരുടെ. മനുഷ്യരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടു കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ വേഗത ഈ വേഗത നാം വിഭവങ്ങൾ ഇല്ലാതാക്കുന്നത് കൊണ്ട് തന്നെ തുടരുകയാണെങ്കിൽ. പെട്ടെന്ന് തന്നെ ഇത് തീർന്നു പോകും അതുകൊണ്ട് തന്നെ ഇതിനൊരു നല്ല രീതിലൊരു ഒരു വിശലാന്വേഷവും നമുക്ക് നല്ലൊരു. ക്ലാസ് അതിനെ നല്ല രീതിയിൽ വിശദമായി സംസാരിക്കേണ്ടതുണ്ട് അപ്പ അതുകൊണ്ട് നമുക്ക് പിന്നീട്ഒരിക്കൽ സംസാരിക്കാം എന്താണ് അഭിപ്രായം.
എന്നാ അവസാനിപ്
ആഹ് അവസാനിപ്പിക്കാ തീർച്ചയായും ഓക്കെ.